ഓ
ക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഉച്ചക്കെത്തെ ഫുഡൊക്കെ കഴിച്ചോ?
ഉം നല്ല വിശേഷം ഫുഡൊക്കെ കഴിച്ചു റസ്റ്റിരിക്കാണ്
എന്തായിരുന്നു ഫുഡ്
ഇന്നെന്താ വെജിറ്റേറിയൻ ആയിരുന്നു
വെജിറ്റേറിയൻ ആയിരുന്നുല്ലെ മീനൊന്നും കഴിക്കൂലേ ഇറച്ചി മീന്
ഞങ്ങളെ ക്കെ അയ്ന്റെ ആൾക്കാരാണ് വെജിറ്റേറിയന് ആയതോണ്ട്പ്പൊ ഇന്നൊക്കെ ഒക്കെ ബാക്കിൽക്കാ ഇന്ന് ഫുഡ് കഴിക്കാനൊക്കെ
ഞായറാഴ്ച ആവുമ്പോ വീട്ടില് എല്ലാരും ഉണ്ടാവൂലേ
ആ ഇന്നിഞ്ഞ് വൈകിട്ടാവൂന്ന് ല്ല വൈകീട്ട് രാത്രിയൊക്കെ ഇണ്ടാക്കാനാ ആ ആ ചെല ദിവസങ്ങള്ല്ല് ഇണ്ടങ്ങനെ രാവിലെ മീനൊന്നും കിട്ടിയില്ല
അങ്ങനെ ആയിരിക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ മക്കളെല്ലാരും വീട്ടിലുണ്ടായിരി
ആ ഒക്കെണ്ട് മക്കളൊ ക്കണ്ട് ഇപ്പ ടി വി കാണണ് ഇണ്ട് അവിടെ എന്തായിരുന്നു ഫുഡ്
ഇവിടെ സാദാ ചോറ്
ആഹ്
പിന്നെ മീൻ പൊരിച്ചത് മീൻ മുളകിട്ടത് പപ്പടം പൊരിച്ചത് തൈര് അങ്ങനെയൊക്കെ ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കീട്ടില്ല ഇന്നലെ നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി മെനഞ്ഞാന്ന് പരിപാടി ക്കണ്ടേ അപ്പം ബിരിയാണീടെ അപ്പം പിന്നെ ഇന്ന് വെറുംഞ്ചോറ് മതില്ലോ എന്ന് വിചാരിച്ചോണ്ടേ ഇന്ന് അങ്ങനെ ഇണ്ടാക്കി
ഇന്ന് വെള്ളരിക്ക കറി വെച്ച് ആഹ് പക്ഷെ അത് ഇല്ലെങ്കി അപ്പൊ ആർക്കും പറ്റില്ലേ
അതാണ് ഇപ്പം അതാണ് മീനുണ്ട് മത്തിന് അതെല്ലാർക്കും പ പറ്റുന്നില്ല പിന്നെ ഞാൻ ഉരുളങ്കിഴങ്ങ് പൊരിച്ച് കൊടുക്കലാ പറ്റാത്തോൽക്ക് ഓൽക്ക് അത് ഭയങ്കര ഇഷ്ടാണല്ലോ
അത് പക്ഷെ ഗ്യാസ് കേറുംന്നൊക്കെ പറയാ എപ്പോഴും ഇങ്ങനെ കഴിച്ചാല്
വേറും പറഞ്ഞിട്ടുണ്ട്ല്ലേ ഉരുളങ്കിഴങ്ങ് ആയിട്ടുണ്ടെങ്കി മക്കൾക്ക് ഭയങ്ക
ഭയങ്കര ഇഷ്ടം എന്റെ ഒരു മകളുണ്ട് അവൾക്ക് സ്കൂളി കൊണ്ട് പോകാൻ ദിവസവും ഉരുളൻ കിഴങ്ങോ സോയാബീനോ വറ്
ആഹ് സോയാബീനും ഉരുളങ്കിഴങ്ങും അത് തന്നെ ഞാൻ പറയാ നമ്മളന്ന് ആയെ നിന്ന് ഈ ഉരുളങ്കിഴങ്ങ് പൊരി ക്കില്ലില്ലല്ലേ
ഇല്ല നമ്മളൊരു ചമ്മന്തി അരച്ചാ അതാട്ട് പൂവല്ലേ സ്കുളിക്കൊക്കെ
ആഹ് അതാണ് ചമ്മന്തി അല്ലെങ്കിൽ മുട്ട പൊരിച്ചത് ഇത് രണ്ട് കാണും അല്ലെങ്കിൽ ഉള്ളിക്കൂട്ടാന് ഇപ്പത്തെ കുട്ടികൾക്കൊന്നും ഉള്ളിക്കൂട്ടാനൊന്നും പറ്റുന്നില്ല
ചൂല ഉള്ളിക്കൂട്ടാൻ കൂട്ടൂല കൊണ്ടുപോകില്ല കോഴിമുട്ടയും പറ്റില്ല അവർക്ക്
കോഴിമുട്ട പൊരിച്ചാ പറ്റില്ല മുട്ട റോസ്റ്റാക്കി നമ്മള് പുഴുങ്ങിട്ട് ഉള്ളി തക്കാളിയൊക്കെയിട്ട് വാട്ടി നല്ല അടിപൊളിയാക്കിച്ച് കടായി മോഡലുണ്ടാ അതൊക്കെ നല്ല ഇഷ്ടാ
ആഹ് അങ്ങനൊക്കെ ആക്കിയ ഇപ്പം കൊണ്ട് പോന്നെ ആഹ് പൊരിച്ചതായിരിക്കും അവിടെ കഴിക്കുമ്പോ തണുത്തിട്ട് സ്മെല്ല് അടിക്കൊക്കെ അത്രേ
എ എനിക്ക് ഭയങ്കര ഇഷ്ടേനി ആ അരി തണുത്ത മുട്ട ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് ആ ചോറ്പാത്രത്തീന്ന് എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമായിനേ പണ്ടൊക്കെ ഭയ
ങ്കര ഇഷ്ടാണ്
ഭയങ്കര രസഇല്ലേ അത് എന്താന്ന് അറിയില്ല നല്ല വിശ പ്പുള്ള സമയത്തായിട്ടു ആണോ അത് അറിയി
ആഹ്
ഒരു ഉച്ച നേരത്ത് നല്ല വിശപ്പായിരിക്കുവല്ലോ
ആഹ് ആ കോഴിമുട്ടയുടെ ചൂട് ടുള്ള ചൂട്ടുള്ള ചൂടുള്ള ചോറിന്റെ മുകളിലിൽ അത് വെച്ചിട്ട് അത്രയും നേരം ചോ ചോറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുവല്ലോ അതിന്റെ മണം ഇതൊക്കെ
എല്ലാരും പാത്രം എടുത്ത് തൊറക്കുമ്പോ ഒരു വാസനെ ആയി ആ സമത്ത് അങ്ങനത്തെ ഒരു കാലം ഇപ്പത്തെ കുട്ടികൾക്ക് ഒന്നും പറ്റില്ല ഇപ്പൊ അവക്ക് ബിരിയാണി ഉണ്ടാക്കി തരുവോ എല്ലാരും ബിരിയാണി കൊണ്ടുവരുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കും മന്തി ഉണ്ടാക്കി തരുവോ അപ്പൊ ഉണ്ടാക്കണ സമയത്ത് വേഗം എന്ന് എടു ത്ത് മാറ്റി വെക്കലാ ഫ്രിഡ്ജിക്ക് വേഗം ഫ്രീസർക്കങ്ങട് കേറ്റും പിറ്റേന്ന് രാവിലെ ചൂടാക്കി കൊടുക്കാം പക്ഷെ എളുപ്പമാണ് ഇവിടൊക്കെ ട്യൂഷനൊക്കെ ഉള്ളതോണ്ട് രാവിലെ എട്ട് മണിയാകുമ്പോത്തേന് പോവണം പിന്നെ ഞാൻ അങ്ങനത്തെ പണിയൊക്കെ ചെയ്ത് വെക്കലാ ചായും കടിയൊക്കെ ഇണ്ടാക്കണ്ടേ നമുക്ക് രാവിലെത്തെ പോകുമ്പോ ഒത്തിരി എട്ട് മണിയാുമ്പോ മദ്രസ്സൊക്കെ പറഞ്ഞേക്കണം അതിന്റെടി കൂടെ
ആ അപ്പക്കപ്പട ആ ഇവർക്ക് എട്ട് മണിക്ക് പോണം ട്യൂഷനൊന്നുല്ല സ്കൂള് കുബസല്ല എട്ട് മണിക്ക് വരും അപ്പോഴക്ക പോണം അപ്പൊക്ക് ചോറ് കൂട്ടാനും ചായയും കടിയൊക്കെ ആവണം മാത്രെസയിലക്ക് പോകാനൊന്നും ഇല്ല പിന്നെ രാവിലെ അവരൊക്കെ മാദർസക്കെ കഴിഞൊര മാദർസാ കഴിഞ്ഞോരാ
ആ മൃഗട മദർസ് രണ്ടാം ക്ലാ മൂന്നാം ക്ലാസിലാണ് ചെറുത് അപ്പ അതിനെ എണീപ്പിച്ചിട്ടേ പല്ല് തേപ്പി ക്കണം ചായ കൊടുക്കണം കുടിച്ചൂല കുടിച്ചണെങ്കില് ഉറങ്ങിക്കൊണ്ട കറി കുടിക്യാ
ഉം
പിന്നെ മാറ്റി കൊടുക്കണം എല്ലാം റെഡിയ ആക്കി അപ്പയിന്റെ അടി കൂടെ ട്യൂഷന് ക്കപ്പാടാവുമ്പോളേ അപ്പൊ ഞാൻ തലേൽന്നൊക്കെ എല്ലാം ഒരുക്കി വെക്കല ഒക്കെ റെഡിയാക്കി വെക്കും രാവിലെ വേഗം പിന്നെ നമ്മള് കൊണ്ടപാവാതെ പോയിട്ടുണ്ടെങ്കിൽ നമക്ക് ഭയങ്കര ഒരു ഇടങ്ങാറല്ലേ
ഉ ആ പൂക്കണ്ട് ത്തില്ലാതിരിക്കണ്ടെ വാക്കണ്ട് ഇഷ്ട ആ പിന്നാലെ വെലിച്ച കൊണ്ടോയി പാത്രത്തിലാക്കി കൊടുകാ പാത്രത്തിലാക്കി കൊണ്ട് വെച്ച അവിടൊള്ളോർ കൊടുക്കും അങ്ങോട്ട്‌
ഇവിടെയാനെ ഇട്ട് കൊടുക്കണം എന്നാ കൊണ്ടുപോകും അല്ലെങ്കി അർ ഞമ്മള് മറന്നോ നല്ല സന്തോഷയി കാണും അതാണ് ഇപ്പത്തെ ഒരവസ്ഥ മക്കളൊക്കെ
ആ എന്താ ചെയ
പിന്നെ എട്ടാം ക്ലാസ് വരല്ലേ ഉള്ളൂ സ്കൂളിലൊക്കെ ചോറൊക്കെ അതന്നെ വാങ്ങാനും മടിയാ
ആ അതിന് വെലിക്ക് നിക്കണം തകണം എന്നൊക്കെ പറഞ്ഞിട്ട്
ആ ഒമ്പതൊന്നും പിന്ന ഇതിലല്ലോ ചോറൊന്നുല്ല പിന്നെ കൊടുത്തൊക്കെ തന്നെയാണ് ചെയ്യല്
ആ എന്ത് മക്കൾ ഒമ്പത് പത്തൊക്കെ
രാവിലെ എന്താ ഫുഡ് ഉണ്ടാക്കിയത് എല്ലാരും ഉണ്ടായിട്ട് രാവിലെ എന്താ ഉണ്ടാക്കിയത്
ചപ്പാത്തി കുറുമി രാവിലെ ഉണ്ടാക്കി
കർക്കൂർമേ
ആ വേജ് അതെ വെജ് കുറുമാ ഇന്ന് ഫുള്ള് പച്ചക്കറി ആയിരുന്നു ചിക്കൻ ഇരിക്കണ്ട് ഫ്രീചില് പക്ഷെങ്ക രാത്രി ആക്കൊണ്ട് ഞാനും മക്കളും ഹസ്ബൻഡും
വേക്കണ്ടോ
അമ്മ അമ്മ അവിടെ അനിയന്റെ വീട്ടിലാണ്
നിങ്ങള് തറവാട്ടിലായിരിക്കൂല്ലേ
ല്ല ല്ലാ ലാ അത് അറവാട്ടിലാണ് ഉമ്മ
തറവാട്ടിലെ അനിയനില്ലേ അപ്പൊ അവിടെ ആയിരിക്കൂലേ നിങ്ങള് വേറെ വീടെടുത്ത് താമസിച്ചതായിരിക്കൂല്ലേ
ആ ആ ആ ഞങ്ങള മൂത്തതാണ് അചാൺ മക്കളാണ് അതില് മൂത്തതാണ്
ആ മൂത്തതണല്ലേ കൊറെ ആയിട്ടുണ്ടോ ഇവിടെ വേറെ താമസിച്ചിട്ട്
ഒരു പത്ത് വർഷത്തിന് മീതെക്കെ ആയി പന്ത്രണ്ട് പതിമൂന്ന് വർഷൊക്കെ ആയി
ആഹ് ഞങ്ങളും ഇവിടെ താമസിച്ചിട്ട് ആഹ് പതിനഞ്ച് പതിനാറാമത്തെ കൊല്ലാണ് വേറെ താമസിച്ചി
ആഹ് കൊറേക്കെ ആയിട്ടുണ്ട്
താമസിച്ചിട്ട് പതിനാറ് കൊല്ലായി.
ആഹ് പതിനാറ് കൊല്ലായി അറിഞ്ഞപ്പോ
രണ്ടായിരത്തി പന്ത്ര ആഹ് ആഹ് രണ്ടായിരത്തി എത്രോ ആണ്. ഞങ്ങളിവിടെ നാട്ടിലൊക്കെ എന്താന്ന് വെച്ചാല് എല്ലാരും പെണ്ണ് കെ ട്ടിയോ ഒന്നോ രണ്ടോ കുട്ടികളായിട്ടെണ്ടെങ്കില് വേറെ താമസിക്കും. അവര് എങ്ങനെ ഉം ഇവിടെ സാധാ കൂലിപ്പണി ഇള്ളോര് നിക്കരോ ഓരെ എങ്ങനെയെങ്കിലും ഇവിടെ ഞമ്മളായിട്ടല്ല. ഇവിടെ എല്ലാം മൊത്തം അങ്ങനേണ് എല്ലാരും. വേറെ പോകും വേഗം വേറെ പോകും എല്ലാരും അവനാന പൈസട് ഇണ്ടാ ക്കിയാണ് ആ വീട് എങ്ങനെയെങ്കിലും ഇണ്ടാക്കി എടുക്കും. എന്നിട്ടയില് താമസിക്കും. അല്ലാതെ ഒന്നുവില്ല അങ്ങനേണ്. ഇപ്പ പിന്നെ പഞ്ചായത്തിന്റെ ഭാഗോക്കെ ആയിട്ടൊക്കെ വന്ന് നമ്മുക്കൊന്നും പഞ്ചായത്തിന്റെ ഭാഗോന്നും കിട്ടിട്ടില്ല കേട്ടോ. ഇത് കൊടുത്തിട്ടു ഇല്ലേയ്ന്നു ഇപ്പൊക്കെ പഞ്ചായത്തീന്ന് നല്ല പൈസെക്കെ എണ്ടല്ല.
ആഹ് ആഹ്
പെരാ ആവാള്ള പൈസ ഇപ്പം പഞ്ചായത്ത്ന്ന് കിട്ടുല്ലേ പണ്ടത്തെ
പഞ്ചായത്ത്ന്ന് ഏഹ് ഇപ്പം പൈസൊക്കെ നല്ലോണം ഇണ്ട്
നല്ലോണം ഇണ്ട്
ആഹ്
അപ്പൊ എല്ലാർക്കും പെര അന്ന് ഒക്കെ പിന്നെ ഒന്ന് അങ്ങനെണ്ട് ആയികിട്ടിന്ന് എങ്ങനെ ആയത് ന്ന്ഇൻക്ക് അമ്മക്ക്
അങ്ങന്നെണ്ട് ഒരിങ്ങിലെക്കെ ഇണ്ടാവേയ് നമ്മള് ഞാൻ ഇന്റെ കല്യാണം കഴിഞ്ഞ് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് വീട് വച്ചുക്കാ
ഏഹ് അങ്ങനെല്ല ഇന്നെ ഒര് ആറ് ഏഴ് വർഷം ആയപ്പോ ഞങ്ങളല്ല ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ തറവാട്ടിലെ അഞ്ച് ആമക്കളാണ് അല്ല ഞാൻ ഇന്റെ ഹസ്ബൻഡ് ഇത് നാലാമത്തതാണ്
അഹ് ശരി
പെണ്ണെട്ടി ഒന്നോ രണ്ടോ കുട്ടി ട്ടിളാവുമ്പോത്ത്നേ നഴ്സറിയിലൊക്കെ ചേർത്തുമ്പോത്ത്ന്ന് എല്ലാരും വേറെ പോയിട്ടാണ് ഒന്നും ഉണ്ടായിട്ടല്ലട്ടോ അതങ്ങനെയാണ് നല്ല ഇതാണ്
മാഷാ അള്ളാ നല്ലതാണ് ആഹ് ആഹ്
നമ്മടെ വീട്ടിലായിട്ടല്ല എല്ലോടുത്തും അങ്ങനെ ഇവിടെ ചെലെ സ്ഥലത്തൊന്നും അങ്ങനെ അല്ല എന്റെ അനിയത്തിന്റെ ഒക്കെ അവിടെ ഇപ്പോളും ഓൽക്കെന്നും വീടായിട്ടില്ല ഓര് ഒരുങ്ങൂല അതിനൊന്നും ഒരുങ്ങൂല അങ്ങനെയാണ് കഴിയണത് നമുക്ക് കഴിയണ സമയത്ത് വീടൊക്കെ എടുത്തിട്ട് നമ്മള് ഉണ്ടാക്കാൻ നോക്ക പിന്നെ നമുക്കതിന് കഴിയൂല
പി പിന്നെ മക്കളെ കാര്യം നോക്കണ്ടാവും ആ മക്കള് വലുതാവും മക്കളെ കാര്യം നോ
ആഹ് പിന്നെ വലുതാമ്പോ മക്കള് വലുതാവ്പ പിന്നെ മക്കളെ കാര്യങ്ങളത്തിലോട്ട് നോക്കാനായി പിന്നെ നമുക്ക് വീട് എടുക്കേ മക്കളാ കാര്യങ്ങൾ നോ കെ ഒന്നും നമക്ക് കഴിയൂല രണ്ടുംപാട കഴൂല അപ്പൊ പിന്നെ ആരെങ്കിലും ആശ്രയി കണ്ടിരുന്നു നമ്മള് നമ്മള് ഫസ്റ്റ് നമ്മള് അത്. ആണ് ഉണ്ടാക്കി എടുക്കണത് നമ്മള് ആദ്യം തന്നെ അതിലോട്ടൊക്കെ ഒരുങ്ങുകയാണെങ്കില്. ഒരൂപിച്ച് സ്വരൂപിച്ച് ഇങ്ങനെ ഒരുങ്ങുവാണെങ്കില്. നമുക്ക് ചെയ്യാം അതിനെന്ത് ചെയ്യണം നമ്മൾ ഓരോ ദിവസം. ജോലി ചെയ്യണ പൈസ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബെനിഫിറ്റ് ആയിട്ട് ഇടണം. എന്തെങ്കിലും കുറിയിലോ എന്തെങ്കിലൊക്കെടാ. കുറി കൂടാ എന്നിട്ട് ചെറുതായാലും വലുതായും അത് സ്വരൂപിച്ച് കൂടുമ്പോ തന്നെ അപ്പൊ എന്തെ എന്തിനൊക്കെ ഒന്നാക്കിടാ അങ്ങനെയാണ് ഇന്റെ ഹസ്ബൻഡ് ചെയ്യലിട്ടോ.
ഇവിടത്തെ എന്റെ ഹുസ്ബൻഡ് അതൊന്നും ചെയ്യില്ല കുറിയൊക്കെ പേടിയാ കൊടു
എന്ന പേടിയെന്താ നമ്മള് നമ്മള് ചെയ്യണം നയിക്കണം നമ്മൾ നല്ലോ അങ്ങ് കഷ്ടപ്പെടണം കഷ്ടപ്പെടാതെ ഒന്നും നമുക്ക് നേടാൻ. കഴയില്ലല്ലോ അതാണ് ജോലി വേണം. എന്റെ ഹസ്ബന്റിന് ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. രണ്ടുനില വീടെടുത്ത് രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞു. ചെറുപ്പത്തിയിലെ ഏഹ് ചെറുപ്പത്തെ. ത്തെ തന്നെ നമ്മടെ അതിനൊക്കെ ഒരുങ്ങിയത് ഞാൻ പറയില്ലേ ഇവിടെ അങ്ങനെ തന്നെ ചെയ്യണം ബു ത്തസിന്റെ വീട് അങ്ങനെയാണ് ഒരൊക്കെ അങ്ങനെ.
ഉം ഉം ഉം എല്ലാവരും നാട്ടില് മൊത്തം അങ്ങനെ ആവും.
നാട്ടില് ഏകദേശം ഒക്കെ അങ്ങനെ ഒരുപാട് വലിയ ജോലിയും കാര്യങ്ങളൊന്നുല്ല പക്ഷെ പ പക്ഷെ അവനാന കിട്ടുന്നത് ആ സ്വരൂപിച്ച് വെച്ചിട്ട് അങ്ങനെയാണ്. ഇപ്പത്തെ കാലത്ത് കുട്ടികളൊക്കെ ഭയങ്കര പേടില് മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ആയിട്ട്. മക്കളെ കയ്യിൽ നിന്ന് ഒരു പ